ഹലോ കേക്കാവോ
ആഹ് കേക്കാം കേക്കാം
എന്ത് ചെയ്യാ
കട്ടെയ്തു കട്ടായി പോയോ
ആഹ് നേരത്തെ വിളിച്ചത് തന്നെ കട്ടായി പോയി
ആഹ്
എന്തെയ്യാ
ഞാൻ ഇവിടെ അമ്പലത്തി ഉത്സവക്കല്ലായിരുന്നു അപ്പൊ ഞാൻ അന്നദാനം ഉണ്ടായിരുന്നു അപ്പൊ അതും കഴിച്ചിട്ട് ഇവിടൊന്ന് ചുമ്മാ ഇരിക്കുന്നു
അവിടെ ആഹ് ഉത്സവായോ വീണ്ടും
ആഹ് ആയി ഞാൻ വിളിച്ചല്ലായിരുന്നല്ലോ നിന്നെ നിനക്ക് എക്സാം ഒക്കെ ആയതോണ്ട് പിന്നെ മെസ്സേജ് കണ്ടില്ല
ആഹ് ഞാൻ കണ്ടില്ല ഞാൻ അത് വിട്ടു പോയി
ആഹ്
ഒരു വർഷം പെട്ടെന്ന് പോയല്ലേ കഴിഞ്ഞ വെട്ടത്ത് കഴിഞ്ഞ അവിടെ ഉത്സവായ പ്പഴല്ലേ നമ്മള് വന്ന് കണ്ടതൊക്കെ
എസ് ആഹ് അത് നല്ലേയിര്ന്ന്
അതെ അന്ന് അന്ന് നമ്മള് അമ്പലത്തിൽ വന്ന് അന്നദാനമൊക്കെ കഴിച്ചിട്ടല്ലേ പോയത്
ഉം അന്നധാനം കഴിച്ച് പിന്നെ മേളേൽ കറങ്ങി മേളെ
ആഹ് അതെ അതാ മേള ഏഹ് മേളേല്
മേള ഉണ്ടെന്ന് ഇപ്രാവശ്യം വലിയ മേളയാ കഴിഞ്ഞ വർഷത്തേക്കാട്ടി വലുതാ
ആണോ അതെ കഴിഞ്ഞോട്ട് നമ്മള് മേളയറി മറ്റേ അന്നന്നെ നമ്മള് മറ്റേ ഗോപി മഞ്ചൂരിയും ഗോബി മഞ്ചൂരിയും പിന്നെ ഐസ്ക്രീം മേിച്ചായിരുന്നല്ലേ
ഐസ്ക്രീം മേടിച്ച് ആഹ് എന്റെ ഗൂഗിൾപേ വർക്കായില്ല
ആഹ് ഗൂഗിൾ പേ വർക്ക് ആയില്ല കാരണം അവിടെ തിരക്കാര്ണം റേഞ്ച് ഇല്ലാത്തോണ്ട് ഗൂഗിൾ പേ വർക്കായില്ല അതേപോലെ കൊട ഒടിഞ്ഞത് ഓർമ്മയുണ്ടോ
ഉണ്ടൊണ്ട് പിടി കൈയിലിരുന്നത്
അതെ കൊട പിടിച്ചത് അതാ പക്ഷെ ആഹ് അന്ന് ആഹ് കഴിഞ്ഞ ഉത്സവത്തിന് വെയ്ൽ വെയിലായിരുന്നു
ഉം '
ഭയങ്കര വെയിലായിരുന്നു
ശെരിയാ
എതാ ഇപ്പം ആഹ് അല്ല എന്നവരുണ്ട് ഇനി ഇനി എത്ര ദിവസം കൂടി ഉണ്ട് ഉത്സവം
ഇനി അഞ്ചു ദിവസം കൂടെ ഉള്ളൂ അഞ്ചു ദിവസം തുടങ്ങിട്ട്
ആണോ ആഹ് ആഹ് ബാ ഇങ്ങനെ പരിപാടിയൊന്നുമില്ലേ രാത്രിയിലെ മുന്നേ രാത്രി പരിപാടിയൊക്കെ ഒണ്ടായിരുന്നു
ആഹ് ഒണ്ട്ണ്ട് എല്ലാസും ഒണ്ട് ഓരോ ഓരോരുത്തർ വരും എല്ലാ ദിവസൊം ഓരോ കരക്കാരുടെയൊക്കെ പരിപാടിയാ
ഞാൻ രണ്ട് വർഷം വന്നായിരുന്നു ഒരു മറ്റേ ഒരു പരിപാടി മറ്റേ വിനീത് ശ്രീനിവാസന്റെ ഗാനമേള ക്ക് വന്നായിരുന്നു പിന്നെ ഗൗരി ലക്ഷ്മിയുടെ പരിപാടി ക്കും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ പരിപാടി കാണാനായിട്ട്
ആണോ
ആഹ് തന്നെ ഭയങ്കര ആളാ അന്ന് എന്റെ കൂട്ടത്തീഒള്ള രണ്ടു പേരെ രണ്ടു പേരെ വേറെ വഴിക്കായി പോയായിരുന്നു പക്ഷെ അവിടെ വച്ച് ഫോണൊന്നും വിളിക്കാൻ കിട്ട ത്തില്ലല്ലോ റേഞ്ച് ഇല്ലാത്തോണ്ട് കയ്യിൽന്ന് പോയാ എവിടെ ആഹ് അതാ അതേപോലെ പോയാ എവിടുന്നാന്ന് തപ്പിയെടുക്കാനും പറ്റത്തില്ല അത്രയ്ക്ക് തെരക്കല്ലേ അതെ ഈ അവിടെ മറ്റേ കുതിര എടുക്കുന്ന ആഹ് അതൊക്കെ കഴിഞ്ഞോ
ആഹ് അത് കഴിഞ്ഞു അത് രണ്ടാമത്തെ ദൂസായിരുന്നു
ഓ നാല് കുതിരയാണ്ടല്ലേ ഒള്ളത് അതെടുത്തോണ്ടല്ലേ അവര് അമ്പല ത്തിലോട്ട് പോവയൊക്കെ ചെയ്യുന്നത് ഓരോ കര അനുസരിച്ചാണല്ലേ ഓരോ കരക്കാരെ വെച്ചിട്ടാണോ
ഉം ആണാണ് ഉം അത് അതിന് വേണ്ടിട്ടാ ഞാൻ വിളിച്ചത് അപ്പത്തേക്ക് നീ ഞാൻ പിന്നെ വിളിക്കാത്തത് എക്സാമൂടെ ആയോണ്ടേ
ആഹ് എനിക്ക് എക്സാം നടക്കുന്നോണ്ടാ ഞാൻ അറിയാഞ്ഞേ കൈഞ്ഞ വട്ടം ആ അല്ലായിരുന്നു ഞാൻ ഞാൻ വന്നേയായിരുന്നല്ലോ ഈവട്ടം എക്സാം ആയൊണ്ട് അറിഞ്ഞില്ല ഇപ്പൊ പറഞ്ഞപ് പ്പോഴാ അറിഞ്ഞതെന്നേ അല്ലെങ്കി ഞാൻ ഏതെങ്കിലും ആരുടെങ്കിലും രാത്രി പരിപാടി കാണാൻ വന്നേനേ
ആഹ് ഒരൂസം വാ ഇനി അഞ്ചുസം ഉണ്ട്
ആഹ് ഒണ്ട് അല്ല ഇനി ആർടെ ആർടെ പരിപാടി ഒണ്ട് ഡാൻസൊക്കെ ഒണ്ടോ
ആഹ് ഇന്ന് വൈകിട്ട് ഡാൻസാണ് അതെന നാളെ നാടകവും പിന്നെ മറ്റന്നാള് ആഹ് ധ്യാൻ ശ്രീനിവാസനൊക്കെ വരുന്നുണ്ട്
ഉം മറ്റേ ഷാഫിടെ പരിപാടി
ഷാഫിടെ പരിപാടി കഴിഞ്ഞു
കഴിഞ്ഞല്ലേ അത് ഞാൻ കണ്ടാരുന്നു പക്ഷെ എവിടാ ഒന്നും കണ്ടില്ല അല്ലാതെ ഷാഫിടെ പരിപാടിയൊക്കെ കേ കണ്ടായിരുന്നു ആഹ് നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു
നല്ലൊ ആളുവായിരുന്നു
ആഹ് നല്ല ആളുവായിരുന്നു പിന്നെ മറ്റേ ജൈൻവീലും മറ്റേ താറ പോലത്തെ അതൊക്കെ
ഒണ്ട് ഒണ്ട് ഒണ്ട് എല്ലാ ഒണ്ട് എല്ലാം ഒണ്ട് എല്ലാം ഒണ്ട് ഇപ്രാവശ്യം വേറൊരു സംഭവുണ്ട് ഈ എന്താ മത്സ്യകന്യകേര എന്നച്ചാ അയിനകത്ത് ഇങ്ങനെ മറ്റേ മത്സ്യകന്യകേം കടലിലെ തീംസ് ഉണ്ടല്ലോ
ആഹ് ഓ അങ്ങനെ മറ്റേ വെള്ളത്തില് ആഹ് അങ്ങനെ ഓ ഇപ്പം അങ്ങനെ പുതിയ പുതിയ സാധനങ്ങളൊ
ഉം ആഹ് ഓരോ വർഷം ഓരോ പുതിയതൊക്കെ വരും
അതാ കഴിഞ്ഞോട്ടം വന്ന പ്പൊ ഞാൻ മറ്റേ ആഹ് വീലൊക്കെ കേയറിയാരുന്നു
ആഹ് ആഹ്
ചൈൻ വീളിലൊക്കെ കയറിയ അതാണ് ഞാൻ വിനീ ശ്രീനിവാസന്റെ പരിപാടി കണ്ടത് അതിനാത്ത് കേറിയിര്ന്നാ കാരണം അല്ലാതെ താഴെന്നാ വിനീത് ശ്രീനിവാസനെ കാണാൻ പറ്റി പത്തില്ലല്ലോ അങ്ങനെ അയിന്റെ മേളില് കേറിയിരുന്ന വിനീത് ശ്രീനിവാസനെ കാണുന്നത്. അങ്ങനെ
ക്കാ അവരൊക്കെ കാണോ ങ്കിൽ ലാ രാവിലെ രാത്രി ഏഴു മണിയാവ്ന്നെനുബേ പോയി സീറ്റ് പിടിക്കണം ആറ് മണിക്കേ പോണം എന്നാലെ കിട്ടു ഉം
ന്താ ആഹ് പിന്നെ ആഹ് കൊറെ കഥയൊക്കെ ഇല്ലേ വളയ മലയും അതും ഒക്കെ വിക്കുന്നേ
വെളിയിലും ഇഷ്ടം പോലെ കടകളും അല്ലാതെ ഈ ഇങ്ങനെ ഈ ബംഗാളികളുണ്ടല്ലോ
ആഹ്
അവർക്ക് ഇങ്ങനെ അല്ലാത്ത കമ്മലൊക്കെ വിക്ക്ന്ന അങ്ങ കെക്കുണ്ട് ആഹ് ആഹ് ആഹ് അവരെക്കെണ്ട് ഫുള്ള് ഫുള്ള് അന്യ സംസ്ഥാനമാണ് നമ്മള് മലയാളികളെക്കാട്ടി അവരൊക്കെയാണ് കൂടുതല്
തന്നെ ഞാൻ കഴിഞ്ഞോട്ടം വന്നപ്പോ ഒരു മാല വേടിച്ചായിരുന്നു അവടേന്ന് മാലയും ആഹ് കമ്മലൊക്കെ വേടിച്ചിട്ടുണ്ടായിരുന്ന്
ഉം ഞാൻ ഒരു കമ്മല് വേടിച്ച്
വേടിച്ച് ആഹ് അല്ല എനിക്കന്ന് ആഹ് പറഞ്ഞോ
ഭയങ്കര റേ
ആഹ് തന്നെ ഇപ്പൊ ഇപ്പൊ ജിമിക്കി ആയാലും അതിനൊക്കെ നല്ല റേറ്റാണ്
ഉം
പഷേ ശരിക്കും മോഡലുണ്ട്
ഒണ്ട് ഒണ്ട് ഇഷ്ടംപോലെ കളക്ഷ
ഇഷ്ടംപോലെ പിന്നെ മറ്റേ മൈലാഞ്ചി അടിക്കുന്നതൊക്കെ അവിടൊണ്ട്
നി അടിച്ചിട്ടുണ്ടാ
ആഹ് ഇല്ല ഞാൻ പണ്ടടിച്ചിട്ടുണ്ട് ഇപ്പൊ അടിക്കാറില്ല മറ്റെ പുള്ളി ഒരു പരസ് ഒരു പരസ്യല്ല ഒരു വാർത്ത വന്നതോടെ അങ്ങനെ അടിക്കുന്ന നിർത്തി
ആഹ് ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല എനിക്ക് എന്തോ അതുആയിട്ട് താല്പര്യം തോന്നീട്ടില്ല്യ
അതിന്റെ മണം ഒരു വേറെ മണവാ അങ്ങനെ അടിക്കുന്ന മൈലാഞ്ചിക്ക്
കയ്യ് നീറൂലേ
ഇല്ല അങ്ങനെ നീറത്തൊന്നു ഇല്ല അത് ഒറ്റ ദിവസൊക്കെ നിക്കത്താെള്ളൂ അത് അങ്ങൻത്തെ മൈലാഞ്ചി ഞ്ചായോണ്ട് ഒന്ന് വെള്ളം നനച്ചാ ആ മൈലാഞ്ചി പോവും
ഓഹ്ഓഹ്
ഉം അങ്ങൻത്തെ മൈലാഞ്ചിയാ
ഉം
പിന്നെ അവടെ മറ്റേ ചെടി ഞാ അന്ന് പണ്ടവട്ന്ന് നമ്മള് ചെടി വേടിക്കുവേയ്ര്ന്നു അവ്ടെ ഫ്രണ്ട്ലാബ്ൾ ത്തിന്റെ ഫ്രണ്ട്ല് ചെടികള് വിക്ക്ന്ന കടയില്ലേ അവടന്ന് നമ്മള് റോസ റോസയും
ഈ ആദ്യത്ത ദൂസങ്ങളിലൊക്കെ ഭയങ്കര വെലആയിരിക്കും ചെടിക്ക് പക്ഷെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും തീരുന്ന ദെവസം ആകുമ്പോഴത്തേക്കും നല്ല വെലക്കാെറവിൽ കൊടുക്കും
ആണല്ലേ
ഉം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഇവരെ
ആഹ് അത് തീർക്കാൻ വേണ്ടിട്ടാങ്ങനെ
നല്ല വെലകൊറവികൊടുക്കും ഞങ്ങള് അങ്ങനെ കൊറെ മേടിച്ചായിരുന്നു
ആഹ് എ എങ്ങനെ അതൊക്കെ നിപ്പുണ്ടോ
ഉം ഉണ്ട് ഉണ്ട് അതിലൊക്കെ പൂവൊക്കെ ആയി
ആണല്ലേ ഇവിടെ അന്ന് ചാെവന്ന റോസാപ്പൂ ഉണ്ടാവേ ച്ചത് അയിനകത്ത് ഇപ്പൊ പൂവും കാര്യങ്ങളുണ്ട് ഉം പിന്നെ
ഒരൂസം ഇങ്ങോട്ട് വാ
അതെ ഒരൂസം വരണാേന്ന് വാ
ഇന്നാലും ഒരു ദിവസം വന്നിട്ട് പോ
അതെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഒരു ദിവസം വരാൻ നോക്കാം അഅ് കാരണം അന്നദാനൊക്കെ കഴിച്ചി ട്ട് കാെറെ നാളായി അമ്പലത്തി പോയി അന്നദാനം ഒക്കെ കഴിച്ചിട്ട്
ആഹ്
കൊറേ നാളായി ഇപ്പ ഇങ്ങനെ ഇവിടെ എവിടെ ഉത്സവാെക്കെ ഉണ്ട് പക്ഷെ ഇപ്പം കൊറെ നാളായി ഉത്സവ സീസൺ ആയിട്ട്
ഉം ഉം
അന്നദാനം കഴിച്ചിട്ട് കാെറെ നാളായി
ആഹ് എന്നെങ്കിലു ഒരൂസം വരുന്നെങ്കി വിളിച്ചാ മതി
അതെ ഞാൻ എറങ്ങുമ്പോ നമുക്ക് അന്ന് പോയി അടൊക്കെ അന്നധാനൊക്കെ
ഉം കഴിക്കാൻ വാ മേളേലൊക്കെ കേറാം
ആഹ് മേളേ കേറാം
പക്ഷേ അല്ലാത്ത ഈ പത്തിരുപ ഇരുവരൂപ പത്തിഇരുവീലൊന്നുല്ല ഇരുവീലൊക്കെ ടെയ്ക്കുണ്ട്
ഇപ്പഴും ഉണ്ടല്ലേ.
ഉണ്ട്ണ്ട് മേളേക്കാട്ടി നല്ലത് അതാണ് മേളേല് അത്യാവശ്യം നല്ല റേറ്റ് ആണ്.
എന്നാലും സാ ആ പത് ആ അന്ന് പത് ആ പത്ത് രൂപ ഇരുപത് രൂപ കടയിലൊക്കെ. അത് കഴിഞ്ഞ വട്ടം വന്നപ്പോ കേറിയാര്ന്ന് അവട്ന്ന് മറ്റേ വല്യരു നൂറ് രൂപയ്ക്ക് നാല് ബക്കറ്റോ അങ്ങനെയൊക്കെ വേടിച്ചിട്ട്ണ്ടായിര്ന്ന് ആ പിന്നെ അവ്ടെ സ് സൈഡ്ല് ഒരു കരിമ്പീൻ ജ്യൂസ് ഒക്കെ ഇല്ലേ കരിമ്പിൻ ജ്യൂസ്. പിന്നെ അലുവ അത് വിക്കുന്നത്.
പക്ഷെ കരിമ്പും ജ്യൂസ് കൊള്ളത്തില്ല അവിടത്തെ വെള്ളം വെള്ളം ആണ് കിരിയും ഉം കൊള്ളത്തില്ല.
ഇത് കുടിച്ചില്ല പക്ഷെ അവ്ട്ന്ന് അല്ലാതെ ഇങ്ങനെ ഗോപി മഞ്ചൂരി പോലെ ആ അത് തന്നെ കോളിഫ്ലവർ. അ ആ ഫ്രൈയും.
ഫ്രൈ ആ.
അത് അത് നല്ല ടേസ്റ്റ് ആണ്. അത് പക്ഷെ അവര് ചൂടോടെ തരുന്നത് കുറച്ചുകൂടി നല്ലതാ. ആ അതെ സോസില് മുക്കി തിന്നണ ങ്ങനെ നല്ലതാ
ഉം
പിന്നെ ശരിക്കും കടയുള്ളോണ്ട് ആ പലയിടത്തും കേറി പല റേറ്റും നോക്കി കാഴ്ചയും കണ്ട്. നടക്കാൻ ശരിക്കുണ്ട് ഉത്സവൊക്കെയാവുമ്പോ ശരിക്കും കാഴ് ച്ചാണാനും അതുണ്ട്
പക്ഷെ രാത്രി ങ്ങനെ പോവാനാണ് നല്ലത് പക്ഷെ രാത്രി ഭയങ്കര ആളായിരിക്കും
രാത്രിയിൽ ലൈറ്റൊക്കെ ഉണ്ടോ?
ഉം ലൈറ്റുണ്ട് ലൈറ്റുണ്ട്
ഉണ്ടല്ലേ ശരിക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ
ഉം കൊറേ സ്ഥലങ്ങളി വെച്ചിട്ടുണ്ട് ലൈറ്റൊക്കെ
ആണല്ലേ അതൊക്കെ ഒരു ദിവസം വന്ന് കാണണം കാർണയ് ഇത് കഴിഞ്ഞയ്ഞ അട്ത്ത വർഷല്ലേ വീണ്ടും ഈ ഉത്സവൊക്കെ കിട്ടത്തുള്ളൂ
അതാ
അപ്പ അതോണ്ട് ഒരു ദിവസ്
ഏതേലും ഒരു ദിവസം നല്ല ആരെങ്കിലും വരുന്നേന്റെ പരിവാടി യൊക്കെണ്ടെങ്കി ഞാൻ പറയാം
ആഹ് ഓക്കെ ഓക്കെ ഞാൻ വിളിക്ക്യം കെ ആണെങ്കി ആ എനിക്കെക്സാം കഴിയുമ്പോ ഞാൻ വിളിക്കാം അന്ന് ഓ നീ ഒണ്ടേല് നമുക് ക്ക് പോയിട്ട് വരാം ഓക്കെ ശരി എന്നാ
ശരി ശരി